ആഹ് ഞാൻ ഒരുപാട് തവണ വെയിറ്റ് ചെയ്ത് ഇരിക്കുവായിരുന്ന്.
ആണോ?
ഏഹ്.
ഒര് മെസ്സേജ് അയച്ചാ മതിയായിരുന്നു.
ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാ വിശേഷക്കെ സുഖം.
ആഹ് നല്ല വിശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ചായകുടി ചായ ആയിട്ട് കഴിച്ചില്ല പിന്നെ കൊച്ച് സ്നാക്സ് കഴി കൂടെ ഇര്ന്ന്. രണ്ട് മൂന്ന് ചിപ്സ് ഒക്കെ. ആഹ് സ്കൂളിൽ പോയതാ സ്കൂളിൽ പോയിട്ട് ഇപ്പോ വന്ന് കഴിഞ്ഞപ്പം ഇന്നപ്പോ ഒന്നു ഉണ്ടാക്കിയില്ലേ രാവിലെ കാപ്പി നേരത്തെ വരും. ഉം. നമുക്ക് രാവിലെ എട്ട് എ ഒമ്പതേ കാലിന് സ്റ്റാർട്ട് ചെയ്ത് മൂന്നേകാല് ആവുമ്പം സ്കൂള് തീരും.
എത്രാം ക്ലാസ്സാ അപ്പോ?
രണ്ടില്.
ആഹ് നേര്ത്തെ കഴിയും അല്ലേ?
ആഹ് നേര്ത്തേ സ്കൂള് കഴിയും.
അത് നല്ല കാര്യം മഴയൊക്കെ പെയ്യുമ്പോഴേക്കും പോരാലോ.
ആഹ് മൂന്ന് നാപ്പതൊക്കെ ആവുമ്പൊത്തേനും വരും.
ഓ ഓ ആഹ് അത് ശരി.
അതുകൊണ്ട് പിന്നെ നമുക്കും വല്യ ടെൻഷൻ. അല്ലാതെ എന്നാ ഇന്നിപ്പം ഒന്നും ഉണ്ടാക്കില്ല ആഹ് അപ്പം ഇന്നിപ്പം ഞങ്ങള് അതുകൊണ്ട്. കെറ്ച്ച് ബേക്കറി ഒക്കെ ഇരിക്കുന്നതും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു.
ഹ ഹ ഹ.
ഉം. ചെല ദിവസങ്ങളില് തട്ടിക്കൂട്ടാണ് ഒരാളുള്ളൂ രണ്ടാമത്താള്. കൺസീവ് ആയിട്ട് ഇരിക്കുന്നു.
ആഹ് ആഹ് എത്ര മാസായി ഇപ്പം?
ഇപ്പം എട്ട്.
ആഹ്.
ടൈം ആവാറായില്ലേ?
ടൈം ആയിക്കൊണ്ടിരിക്കുന്നു എട്ട് സ്റ്റാർട്ടിങ്. ആഹ് കുറച്ച് ആഴ്‌ച്ചക്ക് പകുതി എന്നൊക്കെ പറയും.
ആഹ് ഹാ
ഉം പിന്നെന്നാ വിശേഷം? ഓ മഴ ഉച്ച വരെ മഴയുണ്ടായിരുന്നില്ല. മഴ യൊന്നും ഇല്ല.
അയ്യോ ഞങ്ങൾക്കതാ ഇപ്പ പെയ് പെയ്തൊന്നും
ആ നമ്മള് ഭയങ്കര മഴയാണോ?
ഉം ഭയങ്കരാ പറഞ്ഞാൽ നല്ല ഇരു ട്ടു കൂടി വന്നു. ഒന്ന് ശക്തിയില് പെയ്തു. ഇപ്പൊ നിന്നു. ഇപ്പ ചാറ്ന്നേ ഉള്ളു.
ഉം
ഞങ്ങൾക്ക് പിള്ളേർക്ക് നാല് മണി വരെ ഉണ്ട്. ല്ലോ വരുന്നേ ഉള്ളൂ. അപ്പൊ മഴ പെയ്യുമ്പോഴേക്കും ഞാൻ പറയായിരുന്നു. ന്നാല്
കൂ നേര ത്തെ തുടങ്ങി നേരത്തെ കഴിഞ്ഞു. അത് വലിയൊരു സമാധാനം ഈ ഒരു മഴത്തേ
അതെ. നല്ലൊരു പെയുമ്പളേക്കും എത്തൂലോ
അതെയതെ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെറുതല്ലേ അങ്ങേരം കാണാം. ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ വലിയതാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി പണ്ടത്തെ പോലെ ഏഹ് മഴയത് ക്കെ വിടാൻ നമുക്ക് പേടിയല്ലേ. കൂ ടും ഒക്കെ തിരക്ക ഒക്കെ കൂടുതലല്ലേ
ഒരുപാട് ദൂരംണ്ടോ? സ്കൂൾ ബസിനാണോ? ആഹ് അവൻ സ്കൂൾ ബസിനാ
ആ ആല്ല നമ്മുടെ അടുത്ത് ആ പൊര ഒ ആ ഒരു പത്ത് പത് മിനിട്ട് ടാവല ഉണ്ട്. പിന്നെ സ്കൂള ബസ് ആവുമ്പം വൈകീട്ട് വരുമ്പോ ഫസ്റ്റ് ആ ഇവിടെ റോ അ അതുപോലെ തന്നെ രാവിലെയും ഫസ്റ്റ് പിക്ക് ചെയ്യുന്ന എവിടന്ന്. അ രാവിലെ എട്ട മണിയാവുമ്പത്തേ പോകണം.
ആ എട്ട് മണിക്ക് പോണംല്ലേ. ആ ഹ്
അതാണ് ആകുള്ളൊരു കുഴപ്പം. പിന്നെ ആഹ് ഫുഡ് കൊണ്ടോകണം. സ്നാക്സ് കൊണ്ടു പോണം.
ആഹ് അപ്പോഴേക്കൊക്കെ ആവണല്ലേ?
ആഹ് അതന്നെ ഇപ്പ അതിപ്പോ രു റുട്ടീൻ പോലെയ
അതെ ആ അതെ സ്നാക്സ് ബേക്കറി എന്തെലും കൊണ്ടായൽ മതിയോ?
ആ സ്നാക്സ് ബേക്കര് വിഷിയ ഞാൻ പിന്നെ അങ്ങനെ ബേക്കര് കൊടുക്കലില്ല.
എന്താ കൊടുത്തുവിടാ?
നട്സോ കാര്യങ്ങളോ എന്തെങ്കലുംക്കെടുത്ത് വിടും
ഇഷ്ട്ടാണോ
അത് അങ്ങനെ കൊടുക്കൂളൂ
ഞാൻ നട്സ് മേടിച്ച് കൊടു ത്ത് വിട്ടിട്ട് ഒരു തവണ എന്നോട് പറയും അമ്മ ഞാന് മറ്റ കാഷു ഉണ്ടല്ലോ അത് വേറെ കുട്ടിക്ക് കൊടുത്തു. ക്യാശുവിനൊക്കെ എന്നാ റേറ്റാ
ആഹ്. അതെന്നാ ഞാന ഇവിടെ എന്ത് ചെയ്തച്ച ഞാൻ മിക്സ് ചെയ്ത് മേടിക്കും. അപ്പം ഇത് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും ഇത് കഴി ക്കണം. പിന്നെ ഇപ്പ കൊഴപ്പില്ല ഇപ്പ ആളത് കഴിച്ചോളൂ ഈ ചെറുതായിയിരിക്കുമ്പോഴായിരുന്നു പ്രശ്നം. ചെറുതായിരിക്കുമ്പോ ഈ പറഞ്ഞ മാതിരി ഇടയ്ക്കൊക്കെ നമ്മള് ബേക്കറി മേടിക്കേണ്ട പറഞ്ഞവര്
ഇത് യു കെ ജിയിലാണേ അപ്പൊ ക്യാഷു ഇഷ് കീ മറ്റേ പിസ്ത ഇഷ്ടാണ്. അതൊക്കെ ക ഇഷ്ടമുള്ള കഴിക്കും. ഇഷ് ട ല്ലാത്ത പിള്ളേർക്ക് നമ്മളേന്തായാലും നല്ല റേറ്റ്ല്ലേ ഇതിനല്ലാത്ത പിന്നെ അപ്പൊ ഞാൻ വിചാ നട്സ് എനി കൊടുത്ത് വിടുന്നില്ല വീട്ടിലിരുത്തി തീറ്റക്ക് അവന് പൊതുവേ ക്യാഷ് ഇഷ്ട ല്ല പായസ ബിരിയാണിലാണെങ്കിലും ക്യാഷ്യു എടുത്തു മാറ്റി വെക്കും ബാക്കി എല്ലാം കഴിക്കും ക്യാഷ് ഇഷ്ടല്ലോ അപ്പൊ പിന്നെ വെറുതെ കഷ്ടപ്പെട്ടിട്ട് മേടിച്ചിട്ടേ നമ്മളെ എന്തേും തിന്നോട്ടെ വെശ്പ്പ്മാറാം വിചാരിച്ചിട്ട് കൊടുത്തുടുമ്പോ നോക്ക്മ്പോണ്ടിങ്ങനെ കാട്ടുന്നു അപ്പൊ പിന്നെ ഞാം
ഇവന് ബദാമായിരുന്നു ഇഷ്ട്ടല്ലാത്തെ
ഇഷ്ട്ടല്ലാത്തെ ലെ ആഹ് ഇത് ബദാം പിന്നെയും കഴിക്കും ക്യാഷു ഒട്ടും ഇഷ്ട്ടല്ല
ഞാൻ പിസ്ത എടു ക്കും പിസ്തെ ബദാമും ആഹ് പിന്നെ ഫിഗ്ഗില്ലേ ഫിഗ്ഗ് പാല്ല് റ്റും ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഞാൻ വാൾനട്ട് ഈന്തപ്പഴത്തിന്റെ ഉള്ളില് ഏറും ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കും അപ്പൊ ഓഹ് നല്ലത് ഞാൻ പറയും ബ്രെയിൻ പോലെയല്ലേതിരിക്ക്ന്നേ ഇത് ബ്രെയിൻ നല്ലതാ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ തീറ്റിക്കുന്നെ ഈത്തപ്പഴം കഴിക്കാം മടിയാ പക്ഷെ വാൾനട്ടുള്ളപ്പം ഈന്തപ്പഴം കഴിക്കും ആഹ് ആഹ് കാരണം ഈ വാൾനെട്ടിനൊരു ചൊവയുണ്ടല്ലോ അപ്പഅ അത് മാറണെങ്കി പുള്ളിക്ക് ഓവറ് മധുരഷ്ടല്ല അതുകൊണ്ടാണ് ഈന്തപ്പഴം കഴിക്കില്ല അപ്പം പിന്നെ ഒരു ഇന്തപ്പഴോ ഒരു വാഴിലട്ടം കയ്ച്ച് പിന്നെ മൂന്നാല്
നട്ട്സ് വ്യെക്കും പിന്നെ പിന്നെതേ രണ്ട് ഒരു കൊറച്ചൊരു നാല് ബദാം വെ ഒരു അഞ്ചാറ് പിസ്ത വെക്ക്യും പിസ്ത ഇഷ്ട
ആഹ് അഹ് പിസ്ത ഇഷ്ട പിസ്ത പോയി ഇവിടെം ഇഷ്ട അയ്ലൊരു ഉപ് പിന്റെ രസുള്ള കാര്ണാ തോന്നു പിസ്ത്ത ഭയങ്കര ഇഷ്ട്ടാണ് എന്ത് വേടിച്ചില്ലേലും പറിം എനിക്ക് പിസ്ത വേണം പറിം
ആഹ് പിന്നെ ഇനി
നട്സ് കൊടുത്തുവിടില്ല ആഹ്
ശെരിക്കും ഇപ്പൊ സ്നാക്സ് കൊടുത്ത് വിടേണ്ടത്ണ്ട് പക്ഷേ ഏഹ് ഞങ്ങടെ ഞങ്ങടെ സ്കൂള് സ്നാക്സ് കൊടുക്കാം പാടില്ല സ്നാക്സ് മൊത്തത്തിലിട്ത്ത് ഒഴിവാക്കിയാര്ന്നു പക്ഷെ ഇവനീ ഇവിടെ ഇത്രയും രാവിലെ പോകുന്നല്ലേ അപ്പൊ രാവിലെ കഴിക്കുമ്പം ഏഴരെക്കെ ആവുമ്പത്തേരും കഴിച്ചേച്ച് പോക്വാ പിന്നെ പന്ത്രണ്ടണി ആവുമ്പഴാണ് ലെഞ്ച്ല്ലെ അപ്പ അത്രേനേരങ്ങനെ വെശ് ഞാൻ ടീച്ചറോട് ചോയ്ച്ചിട്ട് കൊടുത്തു ഇവം കൊ ണ്ടെര്നെ കണ്ടിട്ടാണോ എന്നാണോ ബാക്കി പിള്ളേരും മൊത്തം കൊണ്ടര്
അഹ് ആഹ് ഇന്റർവെല്ലല്ലേ കഴിക്ക്യ ആര്ക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ
ആഹ് പക്ഷെതെന്നാൻച്ചയ്ഞ്ഞ ഈ സ്നാക്സ് ടൈമില് ഏഴ് എ ഏറ്റവും കൂടുതൽ പിള്ളേർ മുതിർന്നവര
ആഹ് ആഹ്
ഈഹ് കേരളത്തി എളുപ്പം നോക്കിട്ടാണ് അവര് സ്ക്രീൻസ്ക്രിപ്റ്റും ടോപ്പ് ഒക്കെയ്ലിടും ഞാ കൊറെ അതും ഇതൊക്കെയ കൊടുത്തുവിടല്
ആഹ് അഹ്
അപ്പം അതുകൊണ്ടാണ് ടീച്ചേഴ്സ് രണ്ടാം ക്ലാസ്സിലായല്ലോ രണ്ടിൽത്തെ കുട്ടികൾക്ക് വേണ്ട ഒന്നാം ക്ലാസ് മുതല് വേണ്ടാന്ന് വെപ്പിച്ചേക്ക്ണ് അത് ശെരി ക്കും നല്ലൊരു തീരുമാനമാ കാരണം ഒമ്പത് മണിക്ക് വീട്ടീന്ന് വരുന്ന കുട്ടികളും ആഹ് പത്തര പതിനൊന്ന്മണി ആകുമ്പത്തേന് സ്നാക്സ് കഴിക്കും അന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കും
ആഹ്
അപ്പൊ അങ്ങനെയൊക്കെ വരും പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനെന്നിട്ട്ങ്ങനെ പറഞ്ഞു ഇത്രയും രാവിലെയാ പക്ഷെ സ്നാക്സ് കൊണ്ടോവാത്ത കൊണ്ട് ലഞ്ച് നെറച്ചും കഴി ക്കും കൊടുത്തു വിടുന്ന ലെഞ്ച് മൊത്തം കഴിക്കും ഉം അങ്ങനെയൊരു ഗുണൊണ്ട്
ഇവൻ യു കെ കെ ജിയിലാണെ അപ്പൊ എൽ കെ ജിയിൽ ആയപ്പോ ഞാൻ കൊറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു സ്നാക്സില്. യൂട്യൂബിലോക്കിയിട്ടൊക്കെ ഏഹ് കഴിക്കാന് എ ഈ ഈ പഴം വെച്ചിട്ടുള്ളൊക്കെ അതൊക്കെ ആവുമ്പം ശരീരത്തിന് നല്ലതാണല്ലോ വിചാരിച്ചിട്ട്. നോക്കുമ്പോ കൊച്ചിന് അതൊന്നും ഇഷ്ട്ടല്ല.
ഇഷ്ട്ട ഇല്ലാത്ത മാത്രല്ല മറ്റ് പിള്ളേര് അതും ഇതും ഒക്കെ കൊണ്ടുവരുമ്പോ
കൊണ്ടുവരുമ്പം അതെ അതെ.
ഇത് ഞാന് ഫസ്റ്റ് അങ്ങനെ ബേക്കറി കൊടുക്കൂല്ലായിരുന്നു പറഞ്ഞ് അവന് ബേക്കറി കൊടു കൊടുത്തു വിടണം ട്ടോ കാരണം ബാക്കി കുട്ടികളെല്ലാം ബേക്കറിയാ കൊണ്ടുവന്നെ
ആഹ്
ആഹ് അതന്നെയാ ഇങ്ങനെ കഴിക്കുന്നെ നല്ലൊരു
ഇവിടെ അങ്ങനൊന്നും ഇല്ല ഞാന് പഴം ഏഹ് മറ്റേ വാട്ടി കൊടുത്തുവിടുവല്ലോ നെയ്യിലിട്ടിട്ട്?
ആഹ് അങ്ങനെയൊക്കെ ഞാനും കൊടുത്തു വിട്ടോണ്ടിരുന്നെ പിന്നെ അത് തണുത്ത് പോയി കഴിയുമ്പോ രുചിയില്ലല്ലോ തണുത്ത കഴിയു അതിന്റെ ടേസ്റ്റ് മൊത്തത്തി മാറും ഞാനപ്പ അതൊക്കെ കഴിഞ്ഞാ വൈകിട്ട് വന്ന് കഴിയുമ്പം ഇണ്ടാക്കും നമുക്ക് എളുപ്പാലോ ആഹ് അന്നേരാ കഴിക്കോള്ളൂ നെയ്യല്ലാതെ ഒരു രീതിയിലും നെയ്യ് കഴിക്കില്ല വേറ ഒരു രീതിയിലും ചോറിലൊന്നും മൂപ്പിച്ചു കൊടുത്താ നെയ് കഴിക്കില്ല ആകെ പഴം മാത്രം ആ നെയ്യിലൊന്ന് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ നെയ് കഴിക്കും.
ആഹ് പിന്നെ അതേപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് മുട്ട വെച്ച് കഴിഞ്ഞാല് ഉച്ചയാവുമ്പോ ഒരു സ്മെല്ല് വെരാ അ അല്ല ഉച്ചയാവുമ്പോ ഒരു സ്മെല്ല് സ്മെല്ല്
ഉം ഞാൻ സ്കൂളിലൊന്നും കൊടുത്തു വിടില്ല ഈ ബ്രഡു ഇതൊന്നും നെയ്യിന്റെ സാധനങ്ങൾ ഒന്നും ഞാൻ സ്കൂളില് കൊടുത്തു വിടില്ലായിരുന്നു കാരണം അത് തണുത്തു കഴിയുമ്പോ എനിക്ക് തന്നെ തിന്നാൻ ഒരു പാടാ അപ്പൊ അതുകൊണ്ട് ഞാൻ ഏഹ് കൊടുക്കില്ലായിരുന്നു.
അത്കാരണം എന്താ നമ്മള് പതുക്ക് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കൊടുത്തു വിടും ഫ്രൂട്ട്സ് ഉള്ള സമയത്ത് ഫ്രൂട്ട്സ് ഇപ്പം ഡെയിലി ഇപ്പ കൊറച്ച് മുന്തിരിയും പിന്നെ അതേപോലെ ആപ്പിളും ഏഹ് പിന്നെ അങ്ങനെ റമ്പൂട്ടാൻ അങ്ങനെയൊക്കെ ഇള്ളപ്പോ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ട്ടാണ് പക്ഷെ ഇതേ ഇപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ട് ഏഹ് ഇല്ല ഞാൻ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കുരു മാറ്റിട്ടാ കൊടുത്തു വിടാ
ആഹ് കൊഴപ്പല്
ത്തു വിട്ട് കഴിഞ്ഞാല് ഇങ്ങനെ തൊണ്ടയില്തായാലോ വിചരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽത്തെ കുരുമാറ്റും. എന്നിട്ട് അങ്ങനത്തെ നല്ല വഴുവഴുപ്പുള്ളത് കൊടുക്കില്ല അല്ലാണ്ട് ഒരു കൊറച്ച് ച്ച് കൊറച്ച് മുറിച്ചത്ണ്ടാവല്ലോ കുരു കിട്ടുന്ന ടൈപ് അതെന്ന് കുരു എനിക്ക് പേടിയാ ചിക്ക് ക്കൻല് എല്ലും കൂടി ഞാന് അത്രേം നോക്കിയിട്ടാണ് കാരണം ഇവര് തെരക്കിട്ട് കഴിക്ക്
ഉം പക്ഷ ഈ റമ്പൂട്ടാന്റെ കുരു പെട്ടെന്ന് തെന്നി ഇറങ്ങി. പോവും കുരുവാ
അതെ അതെ ഞാൻ ഇവിടെ കഴിക്കുമ്പോഴും എനിക്ക് ടെൻഷ ഷന ഞാനത് മുറിച്ച് മുറിച്ച് മുറിച്ച് ഓരോ പീസ് പീസ് ആക്കിയിട്ട് പക്ഷെ അവർക്ക് അതിനെക്കാട്ടും. നെ ഇങ്ങനെ ഉഷ് ഇങ്ങനെ വായിൽ ഇട്ട് കഴിക്കാനന്നേ മെ സിമ ഞാൻ അപ്പൊ അങ്ങനത്തേക്ക് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ത് കൊടുത്ത് ടും ആപ്പിൾ ആണെങ്കിലും ചെറിയ ചെറിയ പീസ ആക്കിയിട്ട് തിന്നാൻ എളുപ്പത്തിന് പക്ഷെ ഇതേ പോലെ ഇപ്പ കഴിഞ്ഞ ദിവസം വന്ന് പറയാ അമ്മ എനിക്ക് നാളെ ചിപ്സ് മതി അപ്പൊ അടുത്ത് ഇരിക്കുന്ന കൊച്ച് ചിപ്സ് കൊണ്ടു വന്നു
ചിപ്പ്സ് കൊണ്ട് എന്നോട് ചോദിക്കും ഞാൻ ചോക്കോപ്പയ ഒന്നും ഞാൻ മേടിച്ചു കൊടുത്തിട്ടേ ഇല്ല അല്ലേ എന്നോട് ചോദിക്കും അമ്മേ അവന് ഒക്കെ ചോക്കോ പെർ കൊണ്ട് നല്ല ടേസ്റ്റ്ണ്ട് ഇണ്ട് എനിക്ക് ഒരു ചോക്കോ ചോക്കോമേടിച്ചോണ്ട് വരുവോ അന്നേരം പിന്നെ നമുക്ക് കൊടുക്കാത ഇരിക്കാനും പറ്റില്ല എന്നിട്ട് ഞാൻ പറയും ഒരെണ്ണം ഞാൻ വേടിച്ചു തരാം ഇവന ആണെങ്കില് അലർജി ഒണ്ടേന്നേ ഈ ഇടയ്ക്ക് ഇൻസ്പെക്ടറ്റ വിളിച്ചു പറഞ്ഞു ലേസൊക്കെ കഴി- പിന്നെ ഇവന് ഭയങ്കരായിട്ട് അലർജി പോലെ ആസ്തി വെരും മേത്ത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാനും പറ്റില്ല
ആഹ്
പിന്നെ അവന് എന്നെ അറിയാവു പിന്നെ കൊഴപ്പില്ല ലിമിറ്റഡ് ആണ് കൺട്രോൾഡ് ആണ്
ആഹ് പണ്ട്
ഓക്കെ ശരി എന്നാ ഞൻ കൊറച്ച് കഴിഞ്ഞട്ട് വിളിക്കെ
ആഹ് ശരി ട്ടോ